ഹലോ
ആഹ് കേൾക്കാൻ പറ്റ്ന്ന്ണ്ടാ
ആഹ് കേൾക്കാം പറ്റ്ണ്ട് എന്തൊക്കെ ണ്ട് വിശേഷം
നല്ലത് മഴ പെയ്യ്ന്ന്ണ്ടോ ഇപ്പൊവ്ടെ നിങ്ങളെ സ്ഥൽത്ത്
ആഹ് ഇവടെ മഴ പെയ്യ്‌ന്നുണ്ട് ഇവടെ രാവിലെ തൊട്ടെ മഴായിരുന്നു. അവ്ടെ എങ്ങനെ
ഇവിടിപ്പം നല്ല മഴെ
നല്ല മഴ ആണ് ലെ മഴ പെയ്യ്‌ണോണ്ട് കൊഴപ്പൊന്നും ഇല്ലാ ഇടിം മിന്നലൊക്കെ ഇണ്ടാവുമ്പം ഒരു പേ
മിന്നലും ഇടിയൊന്നുല്ല പക്ഷേ ഭയങ്കര മഴ മാത്രം നന്നായിട്ട് കോരി ചൊരിയ്ണ്ട്
ആഹ് അതാണ് ഇവടിം അങ്ങത്തന്നേണ് അങ്ങനെ കാറ്റോ വല്ല്യ ഇടിയൊക്കെ വെട്ടുമ്പളാ ഒര് പേടി ഇണ്ടാവാന്നേ. മഴ മാ
ആഹ്
ഈ പേസ്ട്രി ചെയുമ്പോ നമ്മക്ക് കിടക്കാനുംക്കാനും ഭയങ്കര സുഖാണ്. നല്ല തണുപ്പൊക്കെ ആവുമ്പൊ കെടന്നൊറങ്ങാന് വീട്ടില് ഞങ്ങള് ഇവിടെ ഭർത്താവിന്റെ വീട്ടില് ഇതാ ഞങ്ങള് പത്തംഗങ്ങളാണ് ഇള്ളത്
ആഹാ അത് ശരി ഓ
വീട് എടുക്കുന്നുണ്ട് രണ്ടു പേർക്ക് ഞാൻ ഞങ്ങക്കും വീടെടുക്കുന്നുണ്ട്, ഒരേളഛനും വീടെടുക്കുന്നുണ്ട്. രണ്ട് പേർക്കും വീടെടുക്കുന്നുണ്ട്. പണിക്കാരെ കിട്ടുന്നി - ആ അതാണ് അതുകൊണ്ടിപ്പം അവിടെ നിർത്തി വെച്ച്ക്കാണ്. അതെല്ലാം നാട്ട് പോയിട്ട്.
ഒക്കെ പ്രയാസാണ്ല്ലേ.
ആ നാട്ട് പോയിട്ട് ഇത്‌വരായിട്ടും വന്ന്ട്ടില്ല പണിക്കാര് അതാണെ സങ്കടംന്നറയുന്നത് അല്ലെങ്കിപ്പ വീടിന്റെ വാർപ്പൊക്കെ കയ്യുമ്പോ നല്ല മഴേണ് ണല്ലേ ഈ മഴക്കെ കൊണ്ടാമത്യാരുന്നു വാർപ്പിന്
അതെ അതെ ആ ശരിയാണ് ആ അപ്പൊ വാർപ്പ് കഴിഞ്ഞിട്ട് ണ്ടെങ്കില് മഴ നിങ്ങക്ക് നല്ലൊരു കാര്യായിരുന്നു.
ആ കാര്യായിരുന്നു. ഇപ്പത് കഴിയാത്തോണ്ടാണ്പ്പൊ എന്നിപ്പോ
ആഹ് ആ അത് ശരിയാണ് ഓ ആ
ഇപ്പം മയ ചോർന്നട്ടല്ലേ എല്ലാം പറ്റുള്ളു അല്ലാതൊക്കെ എന്ത് നടക്കാന ഇപ്പൊ ഓർക് മ് പോയിട്ട്ണ്ടാറില്ല അങ്ങെ തിരിച്ചങ്ങട്ട വന്ന ഞാ പറഞ്ഞ പത്രത്തിലൊക്കെ ണ്ടായിരുന്നു അേപലെ തിരിച്ച് വര്മ്പം അവര്ക്ക് കൂലി കൂലി കൂട്ടണം ന്നൊക്കെ പറഞ്ഞാണ്ട് സമരം നടത്ത്ണ്ട് ന്നൊക്കെ കേട്ടിനി
ആ ആണ്ല്ലേ ആ അയിശരി ആ
ആ എങ്ങനെയണ്ട് മയത്ത് എങ്ങട്ടെങ്കിലും പോവാൻ ഇഷ്ട്ടാണോ എങ്ങനെ
ആ മഴയത്ത് നമുക്ക് ഇങ്ങനെ പുറത്തിറങ്ങാനൊക്കെ മടിയാ എന്താച്ച ഇത് ഇങ്ങനെ കൊറച്ച് ദിവസായിട്ട് വെയിലൊന്നുല്ലല്ലോ
ആ അ തിര്മ്പ്ണതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്ണ്ടാവോല്ലോ ലെ അങ്ങനന്യേ ശരിയാണല്ലോ
ആ മെഷീന്നുണ്ട് മെഷീനില് സ്പിൻ ചെയ്ത്ട്ട് ഏ കൊണ്ടോയിട്ട് അലക്കിടും അപ്പൊ പിന്നെ വെള്ളറ്റൂല്ലല്ലോ ഇഭാഗത്തൊക്ക ചി ക്കിയാലും മ് ത തൊർ ആഹ്
അത്കൊണ്ട് പ്രശ്നല്ലട ഞങ്ങളെ ഇവടെ പറയാണെങ്കില് മെഷീന് ഇല്ല മെഷീനിട്ട വീട് അപ്പം പിന്നെ നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ചെയ്യും
ആഹ ശരി ഓ
അങ്ങനെ പ്പാരും തിര്മ്പണ്ട
ആഹ അതെയതെ അതെ
എന്നും അതേപോലെതന്ന അറങ്ങട്ട ഇന്നലെ തിരൂര്
ആഹ നാളൊക്കെ ശരിക്കും വെയിലുണ്ടാവുകയാണെങ്കിൽ നല്ല സുഖമാണ്. ഉണക്കിയെടുക്ക അതിെ ഒരു ദിവസെങ്കിലും നല്ല വെയില്. ആഹ ഉണ്ടായിുന്നല്ലേ.
നിങ്ങള്ൾ വിറകടപ്പ്പയിക്കല്ലണ്ടോ ആ.
ആ ഞങ്ങൾ വറക് എടുക്ക. ഉപയോഗിക്കല് ണ്ട് ഞങ്ങൾല്ലാതും ആദ്യ ആദ്യം തൊട്ടേ അടുപ്പത്താണ്. ഞങ്ങൾക്ക് ശീലം നിങ്ങക്ക് അടുപ്പണോ ഒന്നുകൂടി ആ ക്യാ ക്യാ. അതിനെക്കാട്ടും സുഖമായിട്ട് തോന്നി പിന്നെന്ത രാവിൽക്കത്തെ ചായ. അത് മാത്രം രാവൽക്കത്തെ. ചായയും കൂട്ടാനും മാത്രം ഗ്യാസമ്മ ല് മാത്രമാക്കുംഅതും പത്തിരിയും ചപ്പാത്തി. അങ്ങനത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം. എടുക്ക അതി പിന്ന അടുപ്പത്ത് വെക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അത് വിചാരിച്ച് നമ്മൾ അടു പത്ത് വെക്കും പിന്നെ ബാക്കിയുള്ള പണികൾ. പപ്പടം പരിക്കല മീൻ പരിക്കലൊക്കെ വറു കുണ്ടാവുമ്പോ നല്ല താകും ഉണ്ടാവും നല്ല കണ്ലൂണ്ടാവും ഗ്യാസ് നെ കാട്ടും നല്ലോവണം. കിട്ടും.
ഫനൽ ഉണ്ടാവും. ഓ അതപ്പോഴ് ആ അത് ശരി അങ്ങനെയൊക്കെ ഉണ്ട് ഉപകാരം ഓ ശരി. ആഹ അത് നന്നായി. അതുപോലെ കറണ്ടടുപ്പ് മ്മ്.
ആഹ കറണ്ട്അടുപ്പ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് വല്ലാണ്ട്. ഉപയോഗിക്കാറില്ല കറണ്ട്ടപ്പ് അവിടെ അങ്ങനെ കറണ്ട് അടുപ്പ് ഉപയോഗിക്കലുണ്ട? അതേപോൽതന്നെ ചോ ചില സമയത്ത് ചോറുണ്ടാവൂല വീട്ടില് ചോറ് രാത്രി ഉച്ചക്കക്കെ ഉച്ച വരെ വെച്ചിട്ട് വ തെകയാതെ വന്നാല് ഞങ്ങളെന്തെയ്യും അറിയോ കരന്റട്പ്പ്മ്മല് വെക്ക്ണൊരു കുട് ണ്ട അതി മെമവെച്ചാണ്ട് ചൂട്. ഒന്ന് തിളപ്പിച്ച് തളച്ച്കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കിയക്കും. പക്ഷെ ഈ റൈസ് കുക്കർ വീട്ടിലുണ്ടോ റൈസ് കുക്കർുണ്ടോ? ഏഹ ഹലോ.
ഹലോ ഹലോ കേക്കുന്നില്ല റൈസ് കുക്കർ ആഹ ഉണ്ടണ്ട് ഉണ്ട്. ഭക്ഷണം ഒരു ഹാഫ് കുറച്ചക്കി.
ആ പക്ഷെ അതിെ അതിങ്ങനെ നമ്മുടെ സാധ എങ്ങനെ വേവിച്ചാല്. ഉണ്ടാവുന്ന അത്ര ഒരു സുഖം കിട്ടോ ഈ റൈസ്.
ഇല്ല ഇല്ല ഇൻകത് അത്ര വല്ല്യ ഇഷ്ടായിട്ടില്ല ഞാനെന്താക്കൂ ഇനി അത്- അത്യാവിശ്യാണ് കുക്കെറിൽ രണ്ട് മൂന്ന് അടി അടിച്ചിട്ട് ഒന്ന് അവടെ വെച്ച് നല്ലെ വേവ് വ്ള്ള അരിയാണെങ്കില് അങ്ങനെ അട്ച്ചിട്ട് എടുക്കും. അപ്പം റേഷൻ കടേ ഇത്തൊന്നും അങ്ങെനെ കുക്കറിൽ അടിക്കാന് കഞ്ഞി മറ്റേതായി പോവും. ആഹ് ഔ അത് വേണെങ്കി ചെൽപ്പം ഞാൻ ഒരടി ചെൽപ്പെ രണ്ടടി അടിച്ച് ഉടനെന്നേ വെള്ളൊഴിച്ച് വേഗം കു ക്കർ തൊർന്നിട്ട് വെള്ളം നല്ലോണം ഒഴിച്ചിട്ട് ഊറ്റി ഊറ്റി എട്ക്ക ചെയ്യെല് നല്ല വേവ്ള്ള അരിയാണെങ്കിലും നാലഞ്ച് അടിയൊക്കെ അട്ച്ചിട്ട് ആഹ് വെള്ളൊയ്ച്ചിട്ട് ഊറ്റും ആഹ് പെട്ട്രന്ന് പണിയയ്യല്ലോന്ന്ള്ളെല്ക്കെ പക്ഷേ വിസിലടിക്ക്യുമ്പോ ശ്രദ്ധിക്കണം വറ്റ് ഇതിന്റെ ഈ ചോറ്ന്റെ അംശം ആ ഹോള്ല് വന്ന് അടഞ്ഞിട്ട് അപകടങ്ങൾ ഇണ്ടാവ്ന്ന്ണ്ട് അമ്മളറീല്ല ഹൈ ഫ്ലെയിമില് ഇട്ടിട്ട്
ഇണ്ടെ ആഹ്. എന്തിന് പറയുന്നെ എന്റെ നാത്തൂന്റെ ഉമ്മച്ചി ഇതേപ്പോല്ത്തന്നെ കുക്കർ അട്പ്പത്ത് വെച്ചതാ ഇപ്പത് ഗ്യാസ്മ്മല് വെച്ചെതാ നല്ലോണ്ണം പൂട്ടിയൊക്കെ ചെയ്ത്ണ് പക്ഷെ കുക്കെർ പൊട്ടി ത്തെർച്ചിണ് പൊ ട്ടിത്തെറ്ച്ചിട്ട് എവിടേന്ന് പറ്ഞ്ഞാ അമ്മളെ അട് അടുപ്പിനൊക്കെ ഇണ്ടാവൂലെ ചിമ്മിനിയോ അങ്ങനെ ആഹ് അതി മേലേക്കങ്ങട്ട് പോയിട്ട്ണ്ടല്ലോ തായ്ത്ത്ക്ക് അങ്ങട്ടെറങ്ങി ഗ്ലാസ് വെരെ പൊട്ടി തായ്ത്ത് എന്താപ്പത് മേഷെമ്മെല് ആഹ് മേലെക്ക് പൊന്തീട്ടങ്ങട്ട് പോയിട്ട് താന്നങ്ങട്ട് തലെക്ക് ത ക്കാഞ്ഞെ നന്നായി.
മേലേക്ക് ഈ കുക്കർ അടക്കാ പോയെത് അല്ലെങ്കി ഈ വിസില് പൊങ്ങി പോവെ?
വിസെല് പൊങ്ങിപ്പോയതെറ്റേന്നാ തോന്ന്ണെ വിസെല് പൊങ്ങിപ്പോയാണ്ട് അതെ ക്കർ എന്തിമ്മെക്ക് വീണ് അങ്ങനെന്തോ ആണ് ഇങ്ങെട്ട് ചോറും കറിയും ഒന്നായിട്ട് ചിന്തി നാശായി അങ്ങെനെ ഇതായത.
അതൊക്കൊ ഓരോ ശ്രദ്ധിക്കേണ്ടി കാര്യല്ലേ ഇപ്പ ഇള്ള മക്കൾക്ക് ഇതൊന്നും തിരിയൂല ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങള്. കുക്കറ്ണ്ടല്ലോ രണ്ട് കൂക്കുക്കിയാത്തിയല്ലോ വിചാരിക്ക്യും കാരണം ഇത് എന്തൊക്കെ ശ്രദ്ധിക്കാണ്ട് ആഹ്.
നോക്കി ഞമ്മൾ എപ്പളും കുക്കർ എട്ക്കുമ്പം തന്നെ അമ്മക്ക് അഥവാ അത്യാവശ്യള്ള കാര്യണെങ്കിൽ ആ കുക്കറ് നേരെ വെള്ളത്തിന്റെ ചോട്ടില് വെക്ക അപ്പം വിസെല് പെട്ടെന്ന് പോവും പൈപ്പാണ്ട് തൊർന്ന്ട്ടെച്ചാല് അല്ലാതെ അമ്മള് വിസില് ഇങ്ങനെ പോയാണ്ട് പോക്കിയാണ്ട് ഇണ്ടല്ലോ ഇട്ക്ക്ണ് അതൊക്കെ വളെരെ അപകടായിട്ടുള്ള കാര്യണ് വിസെല് പോക്കിട്ട് എട്ക്കല് അഹ് ഞമ്മള് ഹെ ഇ ഞാൻ തന്നെ എന്തിന് പറയുന്ന് ഞാൻ തന്നെ ഒരുസ ഒരു ദിവസം ഇതേപോലെ തന്നെ കൊറച്ചൊക്കെ വിസില് പോയി പിന്നെയും ത്തെറക്കാൻകിട്ടിലെങ്കി ദേഷ്യം പിടിച്ച് ഞാൻ ഒറ്റ വലിയണ്ട് വലിച്ച് അയിലങ്ങട്ടിന്റെ കയ്യിന്റെ ഇത്ങ്ങൾക്കങ്ങട്ടാ തി അങ്ങട്ട് വന്ന്ട്ട് പൊള്ളി പോയി ആഹ് അപ്പം വെന്തിനീ അതാപിന്നെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരിക്കലുഅമ്മൾ കുറാണ് അ ഇതൊക്കൊന്ന് നിസ്സാരാക്കി കളയെരുത് കുക്കറോണ്ടന്നെ ഞമ്മക്ക് പല അപകടങ്ങളും പറ്റുന്നുണ്ട്
അഹ് ഓ തീർച്ചയായിട്ടും അതന്നെ അതൊക്കെ നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിന്റടുത്ത് കൂട് ഇതിലിണ്ടാവ്
ആഹ് ആഹ് ഇ ഞമ്മ ചെയ്തതാണ് കൂടുതല് ഉപയോഗിക്കാ കൊറേശ്ശെ
എടക്ക് ചെക്കെയ്ണേ
ആഹ് നല്ലതാണെയ് ഗ്യാസ് സിലിണ്ട്രൊക്കെ ചെക്ക് ചെയ്യുന്ന നല്ലതാ എവടുന്നാ അറീല്ല അമ്മക്ക് അപകടംഇണ്ടാവ അപകടം ഞമ്മളായിട്ട് വിളിച്ച് വെരുത്തണ്ടല്ലോ? ഏ ഞമ്മക്കിപ്പോ ചെക്ക് ചെയ്തിട്ട് പോവാനൊക്കെ അത്രേയൊള്ളല്ലോ?
അതെന്നെ അതെന്നെ ആഹ്
എന്താ ചെയ്യാനാണ് ന്നിട്ട് അങ്ങനെ ഞങ്ങള് അടുപ്പത്താണ് ഫുള്ള് വെക്കല് കുക്കറ കുക്കർവെരെ
മഴയാവുമ്പോ നല്ല അടുപ്പ് കത്തി കിട്ടുവായിരിക്കോ?
കത്തിക്കിട്ടാൻ കത്തിയാണ് ഫസ്റ്റ് ഭയങ്കര ഒര് പ്രയാസണ്ടാവും പിന്നീട് മയേയുമ്പോ അങ്ങട് ശെരി മയയും വന്ന പിന്നീടങ്ങ്ട്ട് എ ഈത് എന്താണ് നല്ലോണം അങ്ങട്ട് കടലൊക്കെതായി കഴിഞ്ഞ പിന്നടി ശരിയാവും പിന്നെ അടുത്ത താമസൊക്ക അങ്ങ് വേറേത് അന്നേരം വേറെ ത്ണ്ടെങ്കിലും പിന്നെ അടുപ്പത്താണ് സുഖം ഫുഡ്ണ്ടാ
ആഹ് ഫുഡ് ഉണ്ടാക്കാനാതങ്ങ അതുതന്നയാണ് ആഹ് അതെന്നെ ആഹ് ആഹ് ആ ഒര് സുഖം കി
ഗ്യസിനെകാട്ടി ഒന്നൂറിം ന്ന ഒന്നൂടിം നല്ലതായിട്ട് തോന്നുന്നത് ഏഇന്നാ വെറകടുപ്പ്ന്നെയാണ്ട്ട്ടോ കാരണം ഗ്യാസി
ആഹ്
ഏ എന്താണ്ആവിന്നൊന്നും ഞാൻ പറയ്ണില്ല ഗ്യസ് യൂസെൽതൊക്കാവും പക്ഷേ പെട്ടെന്ന് ഗ്യാസിനെം കാട്ടിയ പെട്ടന്നവോ അടുപ്പത്ക്കാ വെറക് വേണെന്നൊള്ളു. ആകെ ദേഷ്യം പിടിക്കും ചെയ്യും ഊതി ഊതി ഒരു വിധത്തിലാവും നമ്മള് അങ്ങനെലെ
ആഹ് അതെ അതെ മം
അവടെ എങ്ങനെ ഇങ്ങളങ്ങനെ ഗ്യാസ്മ്മലാണോ ഫുള്ള് അല്ലെങ്കിൽ അടുപ്പതണോ?
ഇതുവെരെ അടുപ്പ് മാത്രേയിരുന്നു നാല്പത്തഞ്ച് ദിവസം കഴിയണം ഇവടെ ബുക്ക് ചെയ്തിട്ട് കിട്ടണെങ്കില്
അപ്പൊ ഈ നാല്പത്തഞ്ചു ദിവസം വെയിറ്റ് ചെയ്യണല്ലോ അല്ല നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ടു ഏ അമ്മള് അടുപ്പിച്ച് ബുക്ക് ചെയ്തിട്ട് അയിന് മെസ്സേജ്ക്ക് വെ റ്റെയ്യണംന്നൊക്കെ പറഞ്ഞ് ആ രീതിക്കാ
ഞാനിതേപോലെ ഏതോ രണ്ട് പ്രാവശ്യം ബുക്ക് ചെയ്തപ്പോ എനിക്ക് മൂന്ന് മൂന്നാമത്തെ ദിവസം തന്നെ കി റ്റ് ഇച്ചൊരു ഗ്യാസ് രണ്ട് പ്രാവിശ്യം
ആഹ് അങ്ങനെ ബുക്കെയ്ണ ന്നാണ് അവര് പറയല് ഒര് രണ്ടീസം മുന്നെങ്കിലും ബുക്കെയ്യണം അല്ലഞ്ഞാൽ അത് ക്യാൻസലായി. പോവുന്ന് പറഞ് നേരത്തെ ബുക്കെയ്ത് കൊറേ ദിവസം വെയ്
ആഹ് പിന്നതെ പ്പങ്ങനെ ബുക്കെയ്ത് കഴിഞ്ഞാ അയ്ന്റെ ഒ ട്ടി പി ഇട്ത്ത് വെക്കണം അങ്ങനത്തൊക്കെ ചെലേ ഘട്ടങ്ങള്ണ്ട് ന്നശെരിട്ടോ ഞാൻ വിളിക്കാട്ടോ നിങ്ങളെ